ഹലോ നമസ്കാരം എന്തൊക്കെ വർത്താനൊക്കെ
സുഖാണ് സുഖാണ്
ഇപ്പെവടെള്ളത്
ദേ വീട്ടിലിരിക്കാണ് അപ്പോ നമ്മളിങ്ങനാ കൊർച്ച് നമ്മള് സ്ഥലത്തില് പരിസ്ഥിതിയിലേക്കൊന്ന് ഒരു എത്തിനോട്ടം നടത്തീപ്പോ നമ്മളെ പരിസ്ഥിതിയൊക്കൊരുപാട് മാറ്റം സംഭവിച്ചിട്ട്ണ്ടല്ലോ പ്പൊ
ആഹ് അതെ അതെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഏ അതെ ധാരാളം മാറ്റങ്ങൾക്ക് പരിസ്ഥിതി ഇതേ മാറ്റണ്ട് ഏ പ്രത്യേകിച്ച് നമ്മള് നോക്കാണെങ്കില് പ ഏ കയ് കയ്ഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതല് ഞമ്മളെ പ്രളയകാലം മുതല് ഇങ്ങോട്ട് നോക്കാണെങ്കില് പരിസ്ഥിതില് വളരെയധികം മാറ്റങ്ങള് ഇണ്ടായിട്ട്ണ്ട് ലെ
തീർച്ചയായും തീർച്ചയായും
ആഹ് അതെ അതെ രണ്ടായിരത്തി പതിനെട്ടില് ആ പ്രളയം എ ഞമ്മളെ കേരള ജനതക്ക് മറക്കാൻ പറ്റാത്തൊരു ഓ കാരാണല്ലോ അത്രത്തോളം ഏ പല ജീ ഒരുപാട് ജീവനുകൾ അതുപോലെ തന്നെ ധാരാളം പ്രകൃതി വിഭവങ്ങൾ അതുപോലെ ഏ ധാരാളം ജീ ജീവന് സമ്പത്ത് എല്ലാം ഏ നഷ്ടപ്പെട്ടൊരു ഒരു കാരാണ് പ്രളയമായിരുന്നല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ അത്
തീർച്ചയായും നമ്മോ നമ്മള് പരിസ്ഥിയിലേക്ക് നമ്മുടെ പണ്ട് നമ്മളെ പൂർവികന്മാർ ഒരുപാട് പരിസ്ഥിതിയെ ഏ ശുശ്രൂഷിക്കുകയും അതിലെ പ്രത്യേക ഒരു ശ്രദ്ധ ചെലുത്തിയിരുന്നു പക്ഷേ ഇപ്പോള് നമ്മള് കാലം മാറി അതോടൊ പ്പം നാടും മാറി നമ്മടെ പരിസ്ഥിതിയിലൊക്കെ ആകെ നാശനഷ്ടങ്ങൾ വന്ന് തൊടങ്ങി അങ്ങനെ ഒരുപാരുടെ ഒരുപാട് ജീവികളുടെയും ഒരുപാട് മനുഷ്യജന്തു വർഗ്ഗങ്ങളുടെയും പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ടു അങ്ങനെ മനുഷ്യന് പ്രകൃതി തന്നെ മനുഷ്യനെതിരായി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി നമ്മക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രയ പ്രളയം ഉരുൾപൊട്ടൽ അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽപ്പൊ കഴിഞ്ഞു ഇതിലെല്ലാം കാരണം നമ്മളെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുന്നത് കൊണ്ട് തന്നെയാണ്
അതെ തീർച്ചയായിട്ടും കാരണം ഇത് ഇതിനൊക്കെ എല്ലാം ഇതിനെല്ലാം കാരണം മനുഷ്യന്റെ ചെയ്തികളാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കെല്ലാം മനസ്സിലാവുന്നത് കാരണം ഏഹ് ധാരാളം ഏഹ് ഒരുപാട് മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കി അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏഹ് പ്രകൃതിയെ ഇ ഇരയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാലത്തെ കാലത്ത് ഒരു ജനറേഷനിലൂടെ നമുക്ക് പോയിക്കൊണ്ടിരിക്കണ്ട് എന്നാല ഇത് ഇതിനല്ല ഇതിനെല്ലാം മറ്റേ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ ചിന്തിക്കാത്തത് ഇതെല്ലാം ബാധിക്ക ഇനിയോരു വരും തലമുറ ആണെന്നുള്ള ഒരു എന്ത ഇല്ലാതെയാണ് ഏഹ് ഇത്തരം മനുഷ്യർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ നമുക്കൊക്കെ ഏഹ് നമുക്ക് ഏഹ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങൾക്ക് കൊണ്ടടക്കാം ഏഹ് ധാരാളം ഏഹ് വാർത്തകളും അതുപോലെ തന്നെ ഏഹ് മറ്റു പല വീട് വീട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം ധാരാളം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമായതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെ
തീർച്ചയായും ഞമ്മും പ്രകൃതിയിലേക്ക ഒന്ന് അടുത്തു നോക്കിയാൽ തന്നെ നമ്മടെ ഇപ്പൊ ഒരുപാട് കാട് കാടും മലയുമായി പിടച്ച് കഴിഞ്ഞ ഒരുപാട് സ്ഥലങ്ങളിപ്പോ വീടുകളും വലിയ വലിയ കെട്ടിടങ്ങളും അങ്ങനെ അതെല്ലാം ഉയർന്നു കൊണ്ടിരിക്കുകയാ ഇതിന്റെയൊക്കെ പരിതാപ ഫലം അനുഭവിക്കേണ്ട നാം മനുഷ്യർ മനുഷ്യർ തന്നെയാണ് ഇവിടെ ഓരോ തവണ നമ്മൾ പ്രകൃതിയെസൂപിക്കുമ്പോളോ പ്രകൃതി അതിനെ തിരിച്ചടിയായ മുന്നേ നമുക്ക് നൽകുന്നുന്നതേ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് തീർച്ചയായും പ്രകൃതിയില്ലാതെ മനുഷ്യന ഒരു നിലനിൽ പില മരങ്ങളാണ് മനുഷ്യന്റെ നട്ടല് എന്ന് പറയുന്നത് പോലെ പ്രകൃതി ഇല്ലാതെ തന്നെ നമുക്ക് ഉം നമ്മുടെ നിലനിൽപ്പ് ഒരിക്കലും സാധ്യമല്ല എന്തുകൊണ്ടെന്നാലും നമുക്കറിയാം അപ്പ നമ്മുടെ മലകളൊക്കെ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ക്രഷറുകൾ കൂറി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില് മലങ്ങളൊക്കെ അത്യാവശ്യമായും അത്യാവശ്യം അനത്യാവശ്യമായും പ്രത്യേകമായി ഈ കല്ലുകളും മലകളും ഇടിച്ച് നിരത്തുന്നൊരു സ്വഭാവ അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെല്ലാംന്നാ ഭൂമി മീടെ ആണിയാണ് ആഹ് എന്ത് പറയുന്നത് മല എന്ന് പറയുന്നത് തീർച്ചയായും നമ്മളൊരു ഒരൂ കെട്ട് കെട്ട ഒരു മതില് പണിയുകയാണ് അതില് നമ്മള് കോൺക്രീറ്റ് ഇടുമ്പോ ആണയടിച്ച് ആ പലക ഉറപ്പിച്ചിട്ടില്ലാ ന്നങ്കിൽ ആ പലക തീർച്ചയായും തകർന്നു വരും അതുപോലെ തന്നെ ഭൂമിക്ക് ഭൂമിയുടെ ആണിയാണ് തീർച്ച മലകൾ ആ മലകൾ നശിപ്പിച്ചാൽ ഭൂമി തന്നെ നശിച്ചു പോകും അങ്ങനെ മനുഷ്യർക്ക് ഇതിൽ അധിക കാലംന്നും നിലനിൽക്കാൻ സാധിക്കില്ല തീർച്ചയായുമൾ പ്രകൃതിയ എന്ന് പറയുന്നത് നമ്മൾ ഒരു വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നവിടെ ജീവിതത്തിൽ ജീവിതം തന്നെ പ്രകൃതിയിലേക്ക് നോക്കി ഒരു എത്ത എത്തിനോട്ടം എപ്പോഴും അത്യാവശ്യമാണ് പ്രകൃതിയ എന്നാ ഇപ്പോഴും സന്ദർശിക്കുകയോ അതിനെ പരിപാലിക്കുകയും നമ്മുടെ നമ്മൾ മനുഷ്യന്മാരുടെ ഓരോ ഇത്തരുടെയും കടമയാണ്
അതെ തീർച്ചയായിട്ടും മനുഷ്യന്റെ മനുഷ്യജീവിതത്തെ വളരെ ദോഷകരമായി ബാധിക്കുന്ന സംഭവങ്ങളാണ് ഏർ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ഈ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ ഉരുൾപൊട്ടല് ഭൂകമ്പം ചുഴലിക്കാറ്റ്, വരൾച്ച, സുനാമി അങ്ങനെയുള്ള പ്രധാന ഏ പല പ്രകൃതി ദുരന്തങ്ങളും ഇതിന്റോക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ മനുഷ്യന്റെ ജീ ഏ ജീവ ഏ ജീവനും ജീവിത ഏ ജീവനും അതുപോലെ തന്നെവ സോ ത്തിനും പരിസ്ഥിതിക്കൊക്കെ, ഇത്തരം സംഭവ വികാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെ അധികം പ്രകൃതിയ നശിപ്പിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനവും ദുരന്തങ്ങളുടെ ആഗതം വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന കാരണമാണ്. നമ്മള് മുന്നേ മുമ്പ് അത് പറഞ്ഞിട്ടും ഉണ്ട് താണും. പ്രത്യേകിച്ച് ഈ വന നശീകരണം, വന നശീകരണം അതുപോലെ തന്നെ ഇത് പറഞ്ഞു അതുപോലെ തന്നെ പോലെ നദികളും ഏഹ നദികളെ, തോടുകളെ, മാലിന്യയങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ജലാശയങ്ങളൊക്കെ മനുഷ്യന്റെ പല ഭൗതിക ആവശ്യങ്ങൾ വേണ്ടി എന്ത ചെയ്യാ ഇത്തരം ഏ തടാകങ്ങൾ അതുപോലെ തന്നെ ഏ വെള്ള, ജലാശയ മാർഗങ്ങളൊക്കെ എന്തയ്യാ മണ്ണിട്ട് മൂട ഇതൊക്കെ എന്തയ്യുന്നുണ്ട് അതുപോലെ തന്നെ അമിതമായ പ്ലാസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇതൊക്കെന്തയ്യാ ഈ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ തന്നെ തകർക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതില് ഒരു പ്രധാനമായിട്ട് പറയാനുള്ളത്.
തീർച്ചയായും. നമുക്ക് നമുക്ക് ഇപ്പൊ അടുത്ത് നടന്നൊരു വിഷയം തന്നെ എടുതോ സംസാരിക്കാം. നമുക്കറിയാം നമ്മുടെ വയനാട് ചൂരൽമല. സ്ഥലത്തെ ഒരു മഹാ ദുരന്തം തന്നെ അവിടെ ഒരു ഇപ്പൊ കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ്. ഒരുപാട് ആളുകൾക്ക് അവരുടെ വീട് വീടുകൾ, പോട്ടെ അവരുടെ ജീവൻ. ഒരുപാട് പേർക്ക് അവന്റെ ഉറ്റവരെയും, കുട്ടികളെയും, മാതാപിതാക്കളെയും, ഭാര്യയെയും, അങ്ങനെയുള്ള ഒരു ഒരുപാട് പേരെ നഷ്ടപ്പെട്ട ഒരു മഹാദുരന്തം തന്നെയായിരുന്നു. ചൂരൽമല. നാം എല്ലാവരും അതിനെതിരെ നാമല്ലാവരും എല്ലാവരും അതിലെ ഒരുപാട് സംഭാവനകളും, അവർക്ക് വേണ്ട സഹായങ്ങളും, എല്ലാം നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ തീർച്ചയായും നമുക്ക് അവിടുത്തെ ഒരു റിപ്പോർട്ടിംഗ് സംഭവം എടുത്ത് നമുക്ക് പ്രത്യകമായി പരിശോധി നമുക്ക് അറിയൻ സാധിച്ചത് ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം ആദ്യം ഈ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിലും എടുത്തു നോക്കിയാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു എന്നത് തന്നെയാണ്. ചൂരൽമലയിൽ ആദ്യം ആദ്യം ഒരു. രണ്ടായിരത്തി രണ്ട്, രണ്ടായിരത്തി നാല്, ആറ്, വരെയുള്ള കാലഘട്ടത്തിൽ ചൂരൽമലയുടെ ചിത്രങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ആ മ മല മലകളെ ചുറ്റും മരങ്ങളായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോ അതെല്ലാം മനുഷ്യൻ തന്നെ ഇടിച്ചു നിരത്തി നിരപ്പാക്കി അവിടെ വീടുകളും, അവർ അതിനെ ഇടിച്ചു പൊളിച്ച്, അതിനെ മാന്തിയെടുത്തും, ഒരു ഒരുപാട് നശീകരണങ്ങൾ നടത്തിയപ്പോൾ, പ്രകൃതിക്ക് തന്നെ അത് താങ്ങാൻ സാധിക്കാതായി, സ്ഥിരം മണ്ണൊലിപ്പിനെ തടയുന്നത് മണ്ണൊലിപ്പിനെ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ തടയുന്നത് ചെടികളുടെ വേരുകളാണ്. ചെടികളുടെ വേരുകൾ എവിടെയുണ്ട് അവിടെ മ മണ്ണൊലിപ്പ് തീർച്ചയായും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ചൂരൽമല ഇത്രയും ഇത്രയും വലിയൊരു മഹാദുരന്തം നമ്മൾ കാണേണ്ടി വന്നത്. ഇനിയും ദുരന്തം ഒരു ദുരന്തങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരുപാട് പേരുടെ ജീവൻ അത് എടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിയെ, ഒക്കെ നമ്മുക്ക് കാണേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായും നമുക്ക് നമ്മള് നമുക്ക് മനുഷ്യന്റെ അത്യാവശ്യമായ ഏറ്റവും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും ഏറ്റവും അത്യാവശ്യമായ മൂന്ന് ഘടങ്ങളാണ് വായു, ജലം, മണ്ണ് എന്ന് പറയുന്നത്. വായു ജലം മണ്ണ് ആ മൂന്നും ഇപ്പൊ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന ഒര അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നത് തീർച്ചയായും നമുക്കറിയാം ഈ വാഹനങ്ങളുടെയൊക്കെ പുക മലിനീകരണം ഓസോൺ പാളിക്വിള്ളലേറ്റ് കൊണ്ട് ഒരുപാട് സൂര്യാഘാത ത്തിന്റെ അളവുകൾ ഇപ്പോൾ കൂടാനുള്ള കാരണം തന്നെ ഓസോൺ പാളിയിലുള്ള വിള്ളലുകളാണ് തീർച്ചയായും നമുക്ക് പ്രകൃതിയെ നമുക്ക് ഒറ്റ് ഒറ്റക്കെട്ടായി സംരക്ഷിക്കേണ്ടതുണ്ട് താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിൽ
അതെ തീർച്ചയായിട്ടും ഏഹ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണ നമ്മുടെ തന്നെ ഉത്തരവാദിത്തവമാണ് ഇത്തരം പല രീതിയിലുള്ള ഏഹ് മനുഷ്യന്റെ പ്ര പ്രവർത്തനങ്ങൾ മൂലം ഏഹ് ധാരാളം നമ്മുടെ പ്രകൃതി എന്തെയ്യുന്നുണ്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ തന്നെയാണ് തകരാറിലാക്കുന്നുന്നത് എന്ന് മനസ്സിലാക്കാതെയാണ് മനുഷ്യർ എന്തെയ്യുന്നത് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്തായാലും നമുക്ക് പൂർണ്ണമായിട്ട് തടയാൻ ഒരിക്കലും കയൂലാ എന്നാല് ആഹ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതത്തെ കുറക്കാൻ എന്തെയ്യും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനായിട്ട് എന്തെയ്യാ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു കൊണ്ടും അതുപോലെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടും പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചുകൊണ്ടൊക്കെ എന്തയ്യാ ഏഹ് നമുക്ക് ഇതിനെ ഏഹ് ഇത്തരം പരിസ്ഥിതി ഏഹ് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ അതിന്റെ ആഗാതം കുറക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളൊക്കെ പാലിച്ചു കൊണ്ട് അവിടെ പോകരുതെന്ന് പറഞ്ഞാൽ അവിടെ പോകാതെ എന്തെയ്യാ ഏഹ് ഇരിക്കും അങ്ങനെയുള്ള സർക്കാർ നൽകുന്ന മുന്നറിയിപ്പുകളൊക്കെ പാലിക്കുക അതുപോലെ തന്നെ ദുരന്ത നിവാരണ പരിശീലനങ്ങളൊക്കെ ക്ക പരിശീലനങ്ങളിലൊക്കെ പങ്കെടുത്ത്കൊണ്ടൊക്കെ എന്തെയാ നമുക്ക് നമ്മുടെ ഈ പ്രകൃതി ഏഹ് പ്രകൃതി ദുരന്തങ്ങളെ എന്തെയ്യാ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രകൃതിയാണ് നമ്മുടെ അമ്മയാണ് പ്രകൃതിയെ സംരക്ഷിച്ചാല് എന്തേയ്യും പ്രകൃതി നമ്മയും സംരക്ഷിക്കും എന്നുള്ള ഒരു ബോധം മനുഷ്യന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാവുന്നത് അതിനാൽ നാം ഓരോരുത്തരും എന്തെയ്യണം ഏഹ് പരിസ്ഥിതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണെന്നൊരു ബോധത്തോടു കൂടി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടണണം എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് അതിൽ അന്റെ അഭിപ്രായം
തീർച്ചയായും നിങ്ങളിപ്പോ പറഞ്ഞപ്പോളാണ് ഞാന് അതിനെപ്പറ്റി ചിന്തിച്ചത് ദുരന്ത നിവാരണ നമുക്ക് പ്രകൃതി പറയുമ്പോ പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഒരു പരിതിവരെ നമുക്ക് നമ്മള് മനുഷ്യർ വിചാരിച്ചാൽ തന്നെ നമ്മുക്ക് സാധിക്കും പക്ഷെ അതിനു രണ്ട് ശതമാനം നമുക്ക് ത നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് സ സഹിക്കാനാവാത്തത് തന്നെയാണ് അതിനാണ് നമ്മൾ ദുരന്ത നിവാരണ കമ്മിറ്റികളും ദുരന്ത നിവാരണ ക്ലാസ്സുകളും പരിശീലനങ്ങളും ഒക്കെ നൽകുന്നത് അതിലൊക്കെ എല്ലാവരും ബോധവന്മാരായി അതിലെല്ലാത്തിലും ഉൾക്കൊണ്ടു കൊണ്ട് എല്ലാവരും അതിന്റെതായ പ്ര അത് പരിസ്ഥിതിയുടെയും മറ്റു ജലത്തിന്റെയും മണ്ണിന്റെയും വായുവിന്റെയും പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും അതിനതിരെ അതിന് കൃത്യമായി കരുത്തോടെ പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതല് നമ്മ ടെ കയ്യിൽ ലഭ്യമാകുന്ന വസ്തുവിനാണ്. ഏറ്റവും നമ്മൾ മൂല്യം കുറഞ്ഞ് കാണാറുള്ളത്. നമുക്ക് എപ്പോളും പെട്ടെന്ന് കിട്ടാത്ത സാധനങ്ങളകുമ്പോ നമുക്ക് മൂല്യം. പക്ഷെ ആ മൂല്യം നമ്മൾ ഏറ്റവും. കൂടുതൽ വില കൽപ്പിക്കാത്ത സാധനങ്ങളാണ്. നമ്മുടെ ജീവിത ത്തിൽ ഏറ്റവും വലിയ മൂല്യം ഉള്ള വസ്തുക്കൾ എന്ന് മനസ്സിലാക്കാൻ നമുക്ക്. ഒരുപാട് സമയം ഒന്ന് വേണ്ടാനമുക്ക് ചില മനുഷ്യരെ കണ്ടാതെനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ സമയം ഒരുപാട്ത് നമുക്ക് ഒരുപാട് സംസാരിക്കാനുള്ള ഒരു വിഷ വിഷയംതന്നെയണിത്. അപ്പ സമയം അധികരിച്ചതിനാൽ നമുക്ക് പിന്നെ ഒരു സമയത്ത് സംസാരി ക്കാം എന്നാണ്നിക്ക്
അഹ് അതെ ഒകെ ന്നമ്മ ക്ക് അയാൾ ഈ വിഷയത്തിന്. ഒരുപാട് പറയാനുണ്ട്. നമുക്കത് മറ്റൊരു കോളിൽ നമുക്ക് പറയാം ഓക്കെ. ഒക്കെന്ന
തീർച്ചയായും ശരി.